ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ?
ഹലോ
ആഹ് ഹലോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കാം കേൾക്കാം
ഓക്കേ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം
വിശേഷ സുഖയിട്ടിരിക്കുന്നു
ഫുഡ് ഒക്കെ കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു
ആഹ് ഇവിടെ ഞങ്ങള് പ്രിപ്പയർ ചെയ്തോണ്ട് ഇരിക്കുന്നു ബ്രേക്ക് ഫാസ്റ്റ്
ഓക്കേ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ എണ്ട് മഴ ഒക്കെ കൊറവുണ്ടോ
ക്ലമറ്റ് ആഹ് മഴ കൊറവ് ഒണ്ട് എന്ന്മഴയാരുന്നു
ഓക്കേ ഓക്കേ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു ഇവിടെ ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു
ഓക്കേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇവിടെ ദോശയും കടലയുആണ്
ഉ ഓക്കേ ഇത്ര ടൈം ഒരുപാട് ആയില്ലേ അങ്ങനെ ടൈമിന് കഴിക്ക അങ്ങനെ ഒന്നും ഇല്ല
ടൈംമ് സണ്ടേ വേറെ ഒരു സണ്ടേ ചെല ലൈ ലൈറ്റ്
ഓക്കേ ഓക്കേ നമുക്ക ഇന്ന് പണ്ടത്തെ ലൈഫിനെ ഇപ്പോഴത്തെ ലൈഫിനെ കമ്പയർ ചെയ്ത് കൊറച്ച് കാര്യങ്ങള് സംസാരിച്ചാലോ
ആഹ് ഓക്കെ ഓക്കെ കമ്പയറ് ചെയ്യാന് ഒന്നുവില്ല പണ്ടത്തെ ലൈഫ് തന്നെ ആണ് നല്ലത് അല്ലെ
അതെയതെ അല്ല കമ്പയറ് ചെയ്യുമ്പോ നമുക്കൊരുപാട് കാര്യങ്ങള് സംസാരിക്കാന്ണ്ടാവൊല്ലോ അയിനാത്ത് അന്നെന്ന് പറയുമ്പം എല്ലാവരും ഒരു സിമ്പിൾ ലൈഫ്സ്റ്റയിലായിരുന്നു ഫോളോ ചെയ്ത് വന്നേ ഇന്നെന്ന് വന്നപ്പോ സിമ്പിള് മാറി
ആ അവർക്കുള്ള അസുഖങ്ങൾ ഒരുപാട് കൊറവാണ്
ശരിയാണ്, അത് ഒരു പരിധി വരേ അവരെ ഫുഡിന്റെ ആണ് ഫുഡിന്റെ എക്സ്
ആഹ് പരിധി വരെ ഫുഡിന്റെ ആണ്. പിന്നെ നന്നായിട്ട് കർഷകരായിരുന്നു അന്ന് കൂടുതൽ എല്ലാവരു
ആ അതെയതെ
അല്ലെ ഉം ഇല്ല അത്യാവശ്യം കയ്യിൻ നറച്ച് കരി ആക്കും ആയികോട്ടെ അങ്ങിട് അ വയറ് നറച്ച് ഫുഡ് കഴിക്കുക ആ തടി കൊറയ്ക്കാൻ വേണ്ടിട്ട് ജിമ്മിന് പോവുക പണ്ട്ള്ളവര് ജോലി ചെയ്തിട്ട് അത് മാറ്റാൻ വേണ്ടിട്ടായിരുന്നു ഫുഡ് കഴിച്ചൊണ്ട് ഇരുന്നത് ഇന്നുള്ളവര് ഫുഡ് കഴിച്ചിട്ട് തടി കൊറക്കാൻ വേണ്ടിട്ടാണ് ജിമ്മിന് പോവുന്നത്
അതെ ഈവൻ അരി ആയാ പോലും അവ അവരത്ര കഷ്ടപ്പെട്ട് ഹാ അതെല്ലാം എടുത്തിട്ടയിരുന്നു ചോറൊക്കെ വെച്ചിരുന്നത് ക്ഷെ ഇന്നിപ്പ എല്ലാം റെഡിമെയ്ഡായിട്ടുള്ള സംഭവങ്ങളല്ലേ കിട്ടുന്നെ
എ എല്ലാരും അപ്പോ നമ്മുടെ ഫോൺ യുഗം അല്ലേ കമ്പ്യൂട്ടർ സ്മാട്ട് ഫോൺ യുഗം ആയത് കൊണ്ട് വിരൽതുമ്പിലുണ്ട് ഫുഡ്ഡെല്ലാം
അതെ ആർക്കുഅങ്ങനെ അതെ അതെ ആർക്കു അങ്ങനെ പ്രി പ്പയറെയ്യണം അങ്ങനെ നി നല്ല ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും ഇപ്പഴത്തെ കൊറച്ച് ആൾക്കാർക്ക് ഒക്കെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുന്നവർക്കുണ്ട് അല്ലാത്ത പക്ഷം ആൾക്കാരൊന്നും അങ്ങനെ കെയറി
അതാ എന്ത് എന്താണ് പണ്ട് ഇങ്ങനൊരു ഡയറ്റിന്റെ ആവശ്യം ഒണ്ടായിരിന്നോ ഇല്ല പണ്ടത് ഡയറ്റ്ന്ന് പറഞ്ഞാ അവര് ചെയ്യുന്ന ജോലിയാണ് അവരു ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്നില്ല അധ്വാനിക്കുന്ന ഒരു തലമുറ ആയിരിന്നു പക്ഷെ ഇന്നാണെങ്കിലോ
അതെ കുട്ട് കുട്ടികളായാ പോലും ആഹ് അവരുടെ ടിഗ്രാൻഡ് പേരൻസിന്റെ അല്ലെങ്കിൽ പേരൻസിന്റെ ഒപ്പം വയലിലൊക്കെ പോവുകയും കൃഷി ചെയ്യുകേം സഹായി ക്കേം അന്നൊക്കെ നമുക്ക് ഈ കാള കാളപൂട്ടില് അങ്ങനത്തെ ഇതൊക്കെ കാണാൻ സാധിക്കുവായിരുന്നല്ലോ കണ്ടം വയല്
നെൽകൃഷി, ഇപ്പ എവിടെ നെൽകൃഷി ഉള്ള ഒരു സ്ഥലം പോലും നമ്മുടെ സമൂഹത്തിലില്ല
അതെ അതെ ഇപ്പൊങ്ങനൊക്കെ പറയുമ്പോ നമുക്കതൊരു സ്റ്റോറി ആയിട്ടല്ലേ തോന്നുന്നേ
അതെ
ആ പണ്ടത്തെ കാര്യങ്ങൾ നമ്മള് ഇമാജിൻ ചെയ്യുന്നു, നമുക്കത് വിഷ്വലൈസ്
നയന്റീസില് ജനിച്ച ട്വീന്റീസില് ഫസ്റ്റ്ല് ജനിച്ച അല്ലെങ്കി നയൻ ഇപ്പ ജനിക്കുന്ന കു
അതെ അതെ
ഒന്നുഇല്ല അവര് ജനിക്കുമ്പഴേ അവര് കാണുന്നത് മൊബൈൽ ഫോണാണ്
അതെ അതെ
ഉം
അവരെന്താ കഴിക്കുന്നെന്ന് പോലും അവർക്കറിയത്തില്ല, ഫോൺ കണ്ടാണ് കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നത്. അതെ അതെ ഇപ്പൊ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാ അതിനോടൊക്കെ എന്താണ് അഭിപ്രായം.
കുട്ടികൾക്ക് സ്ത്രീ കുട്ടികള് കണ്ട് വളരുന്നത് പേരൻസിനെല്ല പേരൻറ്സ് അവര് ജന ക്കുപ തൊട്ടേ പേരൻസിന്റെ കയ്യില്. ഇപ്പോഴത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും ഇല്ല. അപൂർവ്വം ആൾക്കാർ മാത്രമേ സ്മാർട്ട് ഫോൺ ഇല്ലാതുള്ളൂ.
അപ്പോ, ആ സ്മാർട്ട് ഫോൺ ആണ് അവര് കണ്ടത്. ക വളരുന്നത്. ആ ഒരു ലോകം അവര് കണ്ട് വളരുന്നു. ഓട്ടോമാറ്റിക് അവരടെ ത് അഡിക്റ്റ് ആവും വെച്ചിട്ട് പേരന്റ് സ്.
അതെ, തീർച്ചയായിട്ടും.
കുറച്ച് റസ്പെക്ഷം
ഇപ്പൊ, എങ്ങനെയാണ് ബാ റ്റു, ഇപ്പം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുക എന്ന് പറയത്തില്ലോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പഴയ ലൈഫിലോട്ട് തിരിച്ചു പോണം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ഒരു ചിന്താഗതി എങ്ങനെയാണ.
ആഗ്രഹംണ്ട് പഴയരു ലൈഫ്. പക്ഷെ, കമ്പയർ ചെയത് നോക്കുമ്പോ. ഹെൽത്ത്‌ വച്ച് നോക്കുമ്പോ, പഴയ ലൈഫ ആണ് എനക്ക് ഇഷ്ടം. കാരണം, ഒരുപാട് അസുഖങ്ങൾ അസുഖങ്ങള് ഇപ്പോഴത്തെ ഒരു ജനറേഷനില് അസുഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഏറ്റവും മെയിൻ, ഷുഗർ ബി, പി, അത് ഇല്ലാത്ത. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞൽ. ഇത് ഫോർട്ടീസ് ഒക്കെ കഴിഞ് കഴിഞ്ഞാൽ
കൂടുതൽ ആൾക്കാർക്കും ഷുഗർ പേഷ്യൻസ് ബി, പി, കൊളസ്ട്രോള്. പണ്ട് അങ്ങനെ ഒന്നും കേൾക്കാൻ കൂടിയില്ല. അപൂർവമാണ് ഒന്നോ രണ്ടോ പേർക്ക്.
പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവർക്ക് ചിലപ്പോ ഈ പ്രശ്നങ്ങൾ കാണത്തില്ല. ഇപ്പൊ അവരുടെ കൊച്ചുമക്കൾക്കും ആ മക്കൾക്കും ഒക്കെ ആയിരിക്കും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക.
ആഹ്‌, ഇപ്പൊ, പിന്നെ, അവർക്ക് കാണും. കാരണം ഇപ്പോഴത്തെ ഫുഡ്. എല്ലാ ഫുഡുകളും. ഒരു ഫുഡും ഇല്ല നല്ല ഫുഡ ആയിട്ട് വരുന്നത്. ഒട്ടു മിക്ക ഫുഡുകളും വിഷം ചേർന്ന് വരുന്നതാണ്. ആരും തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ? എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് പച്ചക്കറികളാണ്. ആങ്കില ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം പുറത് നിന്ന്ള്ള ഫുഡുകളാണ്.
ക്കിയ ഉപകരണങ്ങൾ. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഒരുപാട് സജീവമാണല്ലോ. പണ്ടന്ന് പറഞ്ഞാല് നമുക്ക് വിറകടുപ്പ് അത് മാത്ര കൂട്ടി കത്തി ചോറ് ഒഴിക്കും അങ്ങനെയൊക്കെ ആരുന്നല്ലോ? അപ്പൊ ആ ഫുഡിനൊക്കെ അതിന്റേതായ ടേസ്റ്റ് ഉണ്ട്, ഇപ്പോഴത്തെ ഫുഡിനൊക്കെ അതിന്റതായ വേറൊരുടസ്റ്റും ഉണ്ട്.
ഖുണ്ട്
അതെ, അതെ
പിന്നീട് ഏറ്റവും മെയിൻ നമ്മുടെ ഹെൽത്ത് തന്നെയാ. ഡിഫറൻസ് ഒണ്ട്.
അതേ, അതെ
ഈ, ഫോണില് അതിന് നമുക്ക്‌ ഉപകാരപ്പെടുന്നത് ശെരിക്കും ഫോൺ തന്നെയാ... ഫോണിലൂടെയാണ് നമ്മള് കൂടലും പണ്ടത്ത കാലങ്ങൾ കാണുന്നത്. അല്ലെ? പണ്ടത്തെ ഒരുപാട് ഓൾഡ് ജനറേഷനെക്കെ നമുക്കും അറിയില്ലല്ലോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്.
അവരുടെ രീതികളും മെയിൻ അവർക്ക് പറമ്പീന്ന് കിട്ട്ന്ന
ഇങ്ങനെ പറയും.
അ അവരൊക്ക
അതെ അതെ യൂഷ്വലി നമ്മുടെ പേരൻസ് ഒക്കെ നമ്മ്ടടുത്ത് പറയാറുണ്ടല്ലോ ഞാൻ പണ്ടിങ്ങനെ ആയിരുന്നു. പണ്ട് ഞങ്ങടെ വീട്ടി ടി വി ഇല്ലായിരുന്നു അപ്പർത്തെ വീട്ടി പോയ ടി വി കാണുന്നേ. ഇല്ലെങ്കി കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാരും ഒരുമിച്ച് കളിക്കാൻ പോവും ഊഞ്ഞാലാടും
അങ്ങനെ ന്തേലും ആയിരിക്കും.
അതെ അതെ അങ്ങനെ പറയുമ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ചിലപ്പോ അതൊരു അതിശയവായിരിക്കും കാരണം അവർക്ക് അങ്ങന അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ
അതെ അതെ അവര് തമ്മിലുള്ള ഏറ്റവും ഒരു മെയിൻ
ടി വി ഒണ്ട് എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ഒണ്ട് എല്ലാ സൗകര്യങ്ങളും ഒണ്ട്.
എല്ലാം അവര്ടെ വിരൽ തുമ്പിലുണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കൊറവാണ് ഇപ്പോഴ്ത്തെ ജനറേഷൻ എന്തെങ്കിലും കമ്മ്യൂണി അതാണ് ക്രൈമുകൾ ഒരുപാട് കൂടുന്നു കൊലപാതകങ്ങൾ കൂടുന്നു അച്ഛനമ് മ്മ മകൻ ബന്ധം അങ്ങനെ അമ്മ മകളെ കൊല്ലു ന്നു അച്ഛൻ മകനെ കൊല്ലുന്നു ഒരു വീട്ടിൽ തന്നെ മരണങ്ങള് നടക്കുന്നു.
അതെ അത് വീട്ട് വീട്ടില് കമ്മ്യൂണിക്കേഷൻ ഇല്ല പേരന്റ്സും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല വീട്ടിൽ ആര് വരുന്നു പോകുന്നുന്നറിയത്തില്ല
ആരോടും സംസാരിക്കുന്നില്ല അയ അയൽക്കാരാരാണെന്ന് പോലും അറിയില്ല.
അതെ ഫുൾ ടൈം ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഒരു അതെ സൈഡ് എഫക്ട്സ് ആണ് അതക്കെ
ആഹ്
ഫോൺ യൂസ് ചെയ്യണ്ടാ എന്നല്ല ഒരു പരിധിവരെ നമുക്കത് വേണം പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മള് ലിമിറ്റ് കഴിയുമ്പഴ്ത്തേ ക്കത അതിന്റതായ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ണ്ടാക്കും
ണ്ടാകുന്ന്ണ്ട് ആശുപത്രി യൂസ് ചെയ്താൽ വല്ല്യ പ്രോബ്ലം ഇല്ല
അതെ അതെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്ന കുട്ടികളുണ്ടല്ലോ ഈ കാലഘട്ടത്തി ലും അങ്ങനെയാണ് അവര് ഡ്രഗ്സ് അതിന്റെ പുറയിലൊക്കെ പോകുന്നേ. അങ്ങനെ തന്നെ എത്രയോ കുട്ടികൾടെ ലൈഫാ സ്പോയിലാവുന്നുണ്ട് അതെ
ഗവൺമെന്റ് സ്കൂളുകൾല് കുട്ടികളെ ചേർക്കാൻ തന്നെ പേരൻറ്സിന് പേടിയാണ് കാരണം എന്താ
അതെതെ
കാരണം ഇത് തന്നെയാണ്
അതെ
പ്പ അങ്ങനൊള്ള പ്ര പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ നേരിടുന്നുണ്ട്.
നേരിടുന്നുണ്ട് കുട്ടികള്
അതെ കൂടുതലും സ്കൂളിലൊക്കെ ആണെങ്കിൽ ഡ്രഗ്സ് ഇപ്പോ ഒരു കുട്ടി കൊണ്ടുവന്ന മറ്റൊരു കുട് ട്ടിക്ക് കൊടുത്താ യൂശ്വലി രണ്ടാമത്തെ ദീവ്സാമ്പഴ്ത്തേക്ക് ഈ
ഇവര് ഫോൺ വഴി നേരത്തെ ഇതെല്ലാം മെസ്സേജ് ചെയ്ത് എല്ലാ കമ്മ്യൂണിക്കേഷനും ഫോൺ വഴിയായിരിക്കും.
അതെ അതെ
ഈ ഡ്രഗ്സ് അങ്ങനെ ആകെ ഒരു സ്കൂൾ ഒരു സ്കൂള ആണ് എല്ലാരും എന്തൊരു സൗഹൃദത്തോടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്
ഇന്ന് അങ്ങനെ എന്തെങ്കിലും കേക്കാനു ഇണ്ടോ?
അതെ ഇപ്പം പഠിപ്പിക്കുന്ന അധ്യാപകയെ പോലും ഇപ്പം മറ്റൊരു കണ്ണിൽ കാണുന്ന കുട്ടികളാണല്ലോ അ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ്നും കുട്ടികളെ അടിക്കാനും അവരെ ശാസിക്കാനും ഒക്കെ ഉള്ള
ക്ക് അടിക്കാ മാത്ര അല്ല അടിച്ചു കഴിഞ്ഞാ കുട്ടിക്ക് കുട്ടികൾക്ക് സൂയിസൈഡ് മെന്റാലിറ്റി പണ്ടൊക്കെ നമ്മൾ എത്ര അടി കൊണ്ടാണ് വളരുന്നെത്
അതെ അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പഴ്ത്തെ ടീച്ചേഴ്സിനിം അവര് നാളെ എന്തെങ്കിലും ചെയ്ത് കുട്ടി എന്തെലും സംഭവിച്ചാ ആ കേസ് വെരുന്നെത് അവരുടെ പേരിലായിരിക്കും
അതുപോലെ ഓൾഡ് ജൻറേഷൻന്ന് പറിയുമ്പോ എല്ലാരും ഒരു വീട്ടിലാണ് താമസിച്ചോണ്ട് ഇരുന്നെത് അതെ അച്ഛൻ അമ്മുമ്മാ അങ്ങനെ എല്ലാരും ഒരു വീട്ടിലാണ് താമസിച്ചോണ്ട് ഇരുന്നെ ഇപ്പ എന്തെങ്കിലും വിഷയം ഇണ്ടായാൽ ഇപ്പം കൂട്തെലും അച്ഛൻ അമ്മ മക്കൾ അങ്ങനെയായിട്ട് ഒരു അണു കുടുംബ ആയിട്ട് നമ്മുടെ സമൂഹം ഒതുങ്ങി.
അതെ
ന്യൂക്ലിയെർ ഫാമിലിയാണ് ഇപ്പം എല്ലാം കാണുന്നെത്
അതിൽ ഇപ്പം എല്ലാർക്കും സ്വന്തവായിട്ട് അവരുടെതായ ഒ പ്പീനിയെൻ ഉണ്ട് ഇഷ്ടങ്ങൾ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനെതിരായി മറ്റ് റ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ നെ അടിം പ്രശ്നങ്ങളും ഇണ്ടാവാറ് ഇണ്ട് ഇപ്പ എല്ലാരും സ്വന്തം കാര്യം നോക്കി ജീവി ക്കെന്നാണ് ഒരുവിധം ആൾക്കാരെല്ലാം ആഗ്രഹിക്കി അവര്ക്ക് ആരടെം ലൈഫിലെ കാര്യങ്ങൾ അറിയെണ്ട അതെ
ഇപ്പത്തെ പീപ്പിൾസും അങ്ങനെയാണ് ജീവിക്കുന്നെത് ഉം തന്റെ വീട്ടിലുണ്ടോ അമ്മോം തന്റെ വീട്ടില് ഗ്രാൻന്റ് പാരന്റ്സ് ഉണ്ടോ?
എന്റെ വീട്ടിൽ ഗ്രാന്റ് പാരെൻസ് ഇല്ല
അവര് ജീവിച്ചിരിപ്പുണ്ട്?
ആഹ് എന്റെ അമ്മമ്മയുണ്ട് യൂഷ്വലി ഏഹ് പക്ഷെ ഞാൻ ഏറ്റവും കൂട്തെൽ സംസാരിക്കാൻ ആഗ്രഹിക്കിന്നെ ആഹ് ഒരു വ്യക്തിയായിട്ടാണ് പക്ഷെ നമ്മടെ കൂടെ അല്ല വേറെ എന്റെ വല്യമ്മെടെ കൂടെയാണ് കാരണം പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ ഒരാളുടെ അട്ത്ത് ഇര്ന്ന് ഇങ്ങനെ സംസാരിച്ചൊണ്ടിരിക്കും അതെ ഇപ്പഴത്തെ ജനറേഷെൻ ഇള്ള കുട്ടികളൊന്നും അത് കേട്ടിരിക്കത്തില്ല
ആഹ്
പക്ഷെ ഇഷ്ടമുള്ള ആൾക്കാരും കാണും ഗ്രാന്റ് പേരന്റ്സിനോടൊപ്പം സമയം ചെലവഴിക്കാനും അവറെ കൂടെ ഇരിക്കാനും ഒക്കെ ആഗ്രഹ ഒള്ള ആൾക്കാര് കാണും അതെ അങ്ങനെ ആഗ്രഹം ഒണ്ടായിട്ടും ചിലപ്പോ അവറെ വീട്ടിൽ ഇല്ലാത്തവെരും കാണുവല്ലോ അങ്ങനെ ഒര് ആളെ കാണാണ് ഞാൻ അതെ അതെ
ആഹ്
എനിക്കിപ്പോ യൂഷ്വലി അമ്മൂമ്മ മാത്രം ഒള്ളു ബാക്കി അപ്പൂപ്പനൊക്കെ മരിച്ചു പോയി അപ്പം പുള്ളിക്കാരിയായിട്ടുള്ള അറ്റാച്ച്മെന്റ് നമ്മൾ എപ്പഴും കീപ്പ് ചെയ്യും
ആഹ് അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ നല്ലതാണ്
അതെ അതെ അത് ചിലപ്പോ ഒരു ബുക്ക് ആാക്കാനുള്ള ഒരു സ്റ്റോറി കാണ അവരുടെ ലൈഫില് അവര് പണ്ട് സ്ട്രഗിൾ ചെയ്ത കാര്യം ഫാമില ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത കാര്യം സഹോദരങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ വളർത്തിയത് പക്ഷെ ഇപ്പ ആരും ഇല്ല തിരിഞ്ഞു നോക്കാൻ ചെയ്ത ഉപകാരങ്ങള് പോലും എല്ലാരും മറന്നുപോയി പുള്ളിക്കാര് അതിങ്ങന്ന് പറയുമ്പോ നമുക്കത് കേൾക്കുമ്പോ വിഷമ അങ്ങനത്തെ ഒരുപാട് സ്റ്റോറികളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്